കേക്കില്ലേ
ആഹ് ഉണ്ട്
ആഹ് എന്ത്‌ വർത്തനം
നല്ല വർത്താനം പണിക്കെ കഴിഞ്ഞോ
ല്ലയ് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഒന്നും കഴിഞ്ഞിട്ടില്ല മക്കള ഒരുക്കലങ്ങനെ നടന്നു പോയിട്ട് പ്പ സ്കൂൾക്കക്കെ ബസ് കേറ്റി പ്പ വെര
ആഹ് ചോറും കറിയൊക്കെ ആയില്ലെ
ആഹ് ചോറും കൂട്ടാനായി അത് പിന്നെ ഒക്കെ രാവിലെ ആവുണോണ്ട്
ആഹ്കൊണ്ടു പോകാണ്ടാണ് അതെ ആഹ്
ആഹ് ചോറ് കൊണ്ടോവും
ആഹ് എന്താ കറീക്കെന്താ
കറിപ്പന്നെ ന്താ ആ ആലോയ്ച് മാറന്ന്ക്ക്ൻ മൊര് കറിണ്ട് ന്നൽത്തെ പിന്നെ ഒണക്ക മീൻ പൊരിച്ച് പിന്നെ ചമ്മതി അരചത്ണ്ട് ന്നൽത്തെ
ആഹ് ഒണക്കമീൻപൊരിചതക്കൊ കൊണ്ടു പോവൊ
ആഹ് കൊണ്ടൊവയ് ഒണക്കമീൻ മകൻഷ്ട ഉണ്ടയ് ആ എങ് തോര വെച്ച് പറ്റിയലെ കീറണം മോരും കറി ഒക്ക കോമ്പിനേഷൻ ഈലോ
ആ ഒണക്ക മീൻ നല്ല
ആ വാറോ പരിപ്പും കറിയോ ചക്കകുരു കറിയോ അങ്ങനെ കേത ഒനക്കമീൻ കൊണ്ടവൊള്ളു അപ്പൊ
അല്ലെ നല്ല താളിപ്പക്കെ ഉണ്ടെങ്കിൽ നല്ല രസാണല്ലോ
ആ എന്തായി അവടെ ഒക്ക കഴിഞ്ഞോ
ഇല്ലയ് വടിം തന്നെ തേപോലെ കുട്ടിയെലെ പറഞ്ഞച്ചയ്ചോണ്ട് ഇങ്ങനെ ഇരിക്കു ഇന് തൊടങ്ങണം
ചോറുകറിയൊക്കെ ആയില്ല
ആ ചോറും കറിആയ്ക്കൻ ചോറും കറിന്ന് കറി കൊണ്ടയ്റ്റില്ല ഇന്ന് വേണ്ട അർന് പിന്നെ ഉള്ളി മുട്ടയൊക്കെ
അവിടിം
ഏ ആഹ് വടിം കൊണ്ടു പോവും രാവിലെ പണിക്ക് പോണണ്ടേയ്
കടിയൊക്കെണ്ടോവൊ
ആഹ് കടിം കൊണ്ട്പോവും കടി ആയിക്ള്ള കറിം കൊണ്ട്പോകും ന്നന്താ അവടെ കടിയന്താ
കടിയോ
ആഹ് ന്നന്താ
കടി ആ ന്ന്പ്പൊ കടിയെന്താ ഒക്കെ മറന്ന അടുക്കയിന്നു കൊറെ നെരായിലെ പോ വന്ന്ട്ട്
ആഹ് അടുക്കള വിട്ടുള്ള ബന്ധം കൈഞ്ഞു ഇന്ന് അടുത്തൊ കേയറുമ്പളല്ലേ ആഹ് ഏഹ് കടല എന്ത് കടലെ
മാവൂട്ടീനിന്നല്ലെ
ഗ്രീൻ ഏഹ് ഗ്രീൻപീസ്
ആഹ് എന്താണ്
എന്ത് കടലെ
ആദ്യം നില മണിക്കടലല്ലേ
ആഹ് വെള്ളെ അതൊ പച്ച
ആഹ് തേങ്ങ രച്ച കറി
ആഹ് ആഹ്
ഇന്നലെ ദോശക്കെ മാവൂട്ടീനി അപ്പൊ അയ്ല് ഈസ്റ്റിന്റെ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് എന്താണവോ ഈസ്റ്റ് ചീട്ടട്ടെ പൊന്തില്ല ആ അപ്പ പിന്നെ ചെന്താ കടിണ്ടാക്ക വിചാരിച്ച് അപ്പം പൊടിണ്ടായിനി അപ്പം നൂൽപുട്ട്ണ്ടാക്കി
ആഹ് അപ്പൊ പൊന്താതന്നപ്പോ ഉണ്ടാക്കി ണ്ടാവൂല്ലല്ലെ ഞാനും തന്നെ എന്നും വെള്ളത്തിലിടണം കരുതും മറക്കും
ഏഹ് ഞാൻ ഇ ഇവിടെ അടുത്തൊരു കടന്ന് വാങ്ങിയതാണേ അപ്പ അവിടെ കഴിഞ്ഞിട്ടന്നെണ് അതിട്ടപ്പതന്നെ ഒരു ക കട്ട പുടിച്ചീനി നമ്മളെ ഈസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ എന്തേലും മാവ് പൊന്തുല്ലാ
ആഹ് പൊന്തൂല്ല അതൊരു
ആഹ് ഞാനും തന്നെ എന്നും കരുതും ഇടണം വെള്ളത്തിൽ ഇടണം മറക്കും പിന്നെ ഈസ്റ്റും ഇല്ല ആഹ് ഇപ്പ തന്നെ ഇടട്ടെ ഇന്നാലൊള്ളൂ വൈകുന്ന് വൈകുന്നേരം ആവുമ്പോ അരച്ച് വെക്കാ
ആഹ് ഈസ്റ്റേ നല്ല ഡേറ്റ് നോക്കിട്ടേ ഇവിടെള്ളത് അങ്ങനത്തെ ഈസ്റ്റാണ്
റ്റും കഴിഞ്ഞിക്ക്ണ് ഇഞ്ഞ് അപ്പസോഡ ഇടണ്ടീരും
ആഹ് നോക്കീട്ട് വാങ്ങിക്കോണ്ടി പറയാ വാങ്ങുമ്പോ അഹ് ചെലപ്പോ കടക്കാതാ ഇണ്ടാവൂലെ
ആഹ് ഓല് അഹ് എന്നെങ്കിലും കൊണ്ട് വച്ചതേക്കാരം ഓൽക്ക്പ്പത് കഴിഞ്ഞാ പോരെ
ആഹ് ഇത് ഇപ്പോ എന്താന്ന് അറിയോ ഈസ്റ്റ് കളയേണ്ടി വരും ഇഞ്ഞി ഇപ്പം എന്തിനാ വെറുതെ മാവ്
ആഹ് വെറുതെ അഹ് ഒന്നിനും പറ്റൂല്ലെങ്കിൽ പിന്നെ നമ്മുക്ക് അഹ് വെച്ചിട്ട് കാര്യല്ലല്ലോ
ഉം
ആഹ് ഉച്ചക്കക്ക് മാണ്ടാ ആഹ് കറികള് ഇവിടെ ചപ്പാത്തിയാണ് ചപ്പാത്തി മുട്ട കറിം മുട്ടയാണ്
ആഹ് മീനൊക്കെ കിട്ടിയോയ്ച്ചാ
ഇല്ല ഇന്ന് മീൻകാരൻ വന്നിട്ടില്ല പിന്നെ വാങ്ങീട്ടില്ല ഇപ്പൊ വെലയല്ലേ അപ്പൊ പിന്നെ വാങ്ങാനും പിന്നെ ഒണക്കമീന് എന്തോ ഇണ്ട് അപ്പൊ പിന്നെ എന്നും ഇന്നലേം ഇന്നൊക്കെ അതന്നെ അയ്നിം അല്ല മിനിഞ്ഞാന്നും അപ്പൊ ഇന്നും ഇഞ്ഞി അയ്മെ തന്നെ പോണ്ടി വരും
ആഹ് ഇമ്മൊന്നുല്ലേ വീട്ടില്
ഇല്ല ഇമ്മ അവിടെയാണ് എന്താ മൂത്ത മൂത്തച്ഛന്റെ അവിടെയാണ്
ആഹ് ഏട്ടന്റെ അവിടെ ലേ ഉം ആഹ് അപ്പ പിന്നെ ഒ ഒറ്റക്കായതുകൊണ്ട് പിന്നെ എന്തെങ്കിലോക്കെ തട്ടി ഒപ്പിച്ചാൽ മതിയല്ലോല്ലേ
പിന്നെ ഇന്നലത്തെ ഇണ്ടെങ്കി അത്‌ എടുക്കാ
ഇത് ഓല് ഇണ്ടാവുമ്പോ പിന്നെ അത് പ റ്റൂലല്ലോ
ആഹ് ഓൽ ഇണ്ടാവുമ്പോ പിന്നെ നമ്മക്ക് എന്തേലും ഇല്ലെങ്കിലും കെതേടാണ്
ഇഞ്ഞിപ്പം ചമ്മന്തി ആയാലും
ആഹ് ആഹ് അച്ചാറാൾ ഉണ്ടാണോണ്ട് പിന്നെ അത് അങ്ങനേം പോകാം പിന്നെ കൂട്ടാനൊരു കൊറച്ചുണ്ടെങ്കി അത് മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഞാന് ച അങ്ങനെ രാവിലത്തെകടി ഒക്കെ ഇണ്ടെങ്കിൽ ഇച്ച് മാത്രല്ലേ ഞാന് ചോറുണ്ണാൻ മടിച്ച് അതൊക്കെ തിന്നും
ആഹ് കടിന്നൂലെ കുട്ടികള് സ്ക്കൂൾക്ക് പോയോ
ഏ
സ്കൂൾക്ക് പോയോ കുട്ട്യേളൊക്കെ
ആഹ് പോയി പോയി അത പറഞ്ഞയ്ച് ബസ്സിനാണ് പോവാ അപ്പൊ പിന്നെ അത് പറഞയ് .. ഇനി അടുത്ത പണി തുടങ്ങണം
ഉം തിരുമ്പലൊകെ കഴിഞ്ഞോ
ഇല്ല തിരുമ്പാണ്ട് തുടക്കാണ്ട്
ഉം ക്ക് അങ്ങനെ തുടങ്ങ ഞാന് തിരുമ്പാൻ വേണ്ടിട്ട് മാഴണ്ടോ ആണ്ട്
ഏഹ് രാവിലെ തുള്ളി ട്ടിട്ടുള്ളൂ ആഹ് എന്താ പിന്നെ ഇന്നലെ ഒന്ന് പെയ്തിനു ഇന്നലെ വൈകുന്നേരക്കെ ഒന്ന് ഇങ്ങനെ പെയ്തു മഴ കുറവാണല്ലോ ഈ ഭാത്തൊക്കെ മഴ നമ്മക്ക് അവിടെ ഈ ഭാത്തേ ഭയങ്കര കുറവാണ് എല്ലോട്ത്തും മഴ കര്യോകെ നമ്മക്ക് വടെ മയൊന്നുല്ല ഇവിടെങ്ങനെ മൂടി കെട്ടി നിക്കല്ലേ
ഉം ഞ ഞങ്ങള ഇവിടെ ഇന്നലെഉച്ചകഴഞ്ഞിട്ട് ഇങ്ങനെ കൊറച്ഇങ്ങനെ പൈതു
ആഹ് എല്ലോട്ത്തും ഉണ്ട് മയ രാവിലൊക്കെ പെരും മഴണ് അർഞ് അങ്ങനെ
ആഹ്
അമ്മക്ക് പിന്നെ തെ വടെങ്ങനെ തേപോലെ മഴല്ലാതെ ഇങ്ങനെ മൂടി ഇങ്ങനെ നി ക്കും തുണ്യാളാണെങ്കി ഒണങുല്ല മഴണെ അയ്ന്റെ ടീല് ചെൽപ്പോ തുള്ളി ഇടും തുള്ളി ഇല്ല മെഷീനില്ല അലക്കണം ഞ് കല്ല്മ്മെ
ആണ് ഞ് അങ്ങനെയൊക്കെ ണെന്നുണ്ടെങ്കില് ഉണങ്ങാനൊക്കെ ഈ മഴക്കാലത്ത്
ഒണങ്ങി കിട്ടൂലല്ലോ മെഷീൻല് ഇടാണെന്നുണ്ടെങ്കി കുറച്ചൊക്കെ ഉണങ്ങുല്ലേ വെള്ളം കുറെ വലിയല്ലേ
മത്യേഞ് അറ്യ
ഏഹ്
ഒന്ന് കാറ്റട്ട്യായാ മതിയറ
ആഹ് മതി ആഹ് പിന്നെ മതി അർഞ പിന്നെ ഒന്ന് വെള്ളം ചോർന്ന പിന്നെ ഞാന് അക ത്ത് കൂടെ ഇടും ഇപ്പ നമ്മള ഈ ഇപ്പ ഉള്ള വീടിനൊക്കെ ജനല് ഇങ്ങനെ നീളള്ള കമ്പിയെല്ലേ അപ്പൊ പിന്നെ കുട്ട്യേൾതൊക്കെ ആയി മട്ട് പോകും ആഹ് ആഹ് റോ ആഹ് അങ്ങനെ റൂമില് ജനൽന് ഇങ്ങനെ ചൂട് തട്ടുമ്പളേ നമ്മുക്ക് വെയില് പുറത്തക്കില്ലേലു അഹ് ജൂ ചൂടാകോല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ചൂടാവും അല്ലെങ്കി
ഞാൻ പറയും നമ്മളതൊന്നും ഉണങ്ങീട്ടില്ലേല് പ്രശ്നല്ല ഇവല് പണിക്കോണോലിം കുട്ട്യാള് സ്കൂൾ പോണോൽതാണ്
ആഹ് ഇഞ്ഞിപ്പോ യൂണിഫോം ഇപ്പ ഇടല് തുടങ്ങിട്ടില്ലെ ഞ് അതൊക്കെ ഇടല് തുടങ്ങിയാലൊക്കെണ് ഉണങ്ങിയിട്ടില്ലെങ്കി ട്രൗസറൊക്കെ
ആഹ് സ്കൂളൊക്കടുത്ത? ആഹ് ബസ്സിനോവൊക്കാരല്ലെ?
ആഹ് ഔടുത്തെഹ് കുട്ട്യേളോ എല്ലാരും പോയോ? ന്നാ ആഹ് ആഹ്
കഴിഞ്ഞിട്ട് ഇങ്ങനെ തു വലുത് പത്തിലേ ഇപ്പോതരിൻ കുഴപ്പല്ലേനി ഇനിപ്പ ഈ വർഷം എന്താന്നറില്ല. ഭാഗ്യം പോലെ ഒക്കെ പടച്ചോനാ വിട്ട്ടുത്തക്ണ്.
നഹാ പിന്നെർഞ്ഞ കുട്ടിൾക്ക് കയ്യെങ്കി തന്നെല്ല ട്യൂഷന് ആ ട്യൂഷനൊന്നുല്ലെങ്കി പിന്നെ ഓല് പഠിച്ച്ണ്ടാക്കണതല്ലേ പിന്നെ മാർക്ക
പിന്നെ പണ്ടൊത്തെ മാതിരി സീമാർക്കൊന്നുല്ലൊപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി വർഷക്കെ. സിലബസ് മാറി കഴിഞ്ഞ വർഷം ഉം കഴിഞ്ഞ വർഷം സിലബസൊക്കെ മാറില്ലേ?
ഉം
അപ്പൊ കഴിഞ്ഞ വർഷം സീംമാർക്ക് ണ്ടായിനി കാരണം ആ സിലബസ് മാറിയവർ ശയതൊണ്ട് ആഹ് ഈ വർഷം ഇവരോട് എഴുതിട്ക്കാൻ പറഞ്ഞക്കണോല്ലോ.
ഏഹ് ആഹ് അപ്പ പിന്നെ ആഹ് എയ്തിണ്ടക്കണം അപ്പ സീ മാ ക്കിന്റെ പ്രതീക്ഷല്ലലോ ഇപ്പൊ?
ആഹ് അതന്നെയന്നെറ ഇല്ലേ വേറെതുണ്ട് ലിറ്റൽ കൈറ്റ്സ്ണ്ട്. ആഹ് അത്ണ്ട് അത് കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ഇതാണ്. മ് ആഹ് അയന് അ സി മാർക്കില് പെടും പറഞ് സിമാർക്കല്ല നമ്മുടെ എസ് എൽ സിന്റെ റിവ ഷനൊക്കെ കൂട്ടുമ്പോ ആ കൂട്ടുമയ്ന്റെമാർക്ക് മുപ്പത് മാർക്കൊ അങ്ങനെ എന്താ കിട്ടും പറഞ്
ആഹ് ആഹ്
ഉം പിന്നെക്ക കാണക്കാ ആഹ് ട്യൂഷനൊക്കെ പോയാണ്ട് നമ്മളെ മാർക്കല്ലെങ്കി പിന്നെ അതരു ഫുള്ള് കിട്ടലില്ലല്ലോ ആഹ് അതല്ല അയ്ലും ഫുള്ള്ട്ടണില്ലല്ലോ പറ
ആഹ് ഇല്ലല്ലോ പിന്നെ പഠിക്കാൻ കഴിയണ കുട്ടികൾക്ക് പിന്നെ ട്യൂഷന് പോയിട്ടില്ലെങ്കിലും.
ആഹ് പോയിട്ടില്ലിലും എന്നിട്ട് നമ്മെളെ ഭാഗ്യം പോലോക്ക വരും അങ്ങനെയാണ് നമ്മളെ ഭാഗ്യം പോലൊക്കെ
ആഹ്അത് ന്നലും ഇണ്ടാവയ്ക്കാരം കുട്ട്യേ ൾ അഹ് കുട്ടി ട്ടിളെ നമ്മള് ഭയങ്കര ഇതാക്കി പഠിപ്പിച്ചാണ് ആങ്ങനെ ഇതാക്കിയാലോ ഒൽക്ക് തന്നെ ഒരു കാര്യല്ലല്ലോ നമ്മക്കും ഓൽക്കും ബുദ്ധിമുട്ടാണ് ആഹ് ഓലെ ടെൻഷനടു
ഒന്നാമത്ത ത് കൊടുക്കാം പറ്റൊ ആഹ്
ആഹ് പിന്നൊക്കെ വി
ആഹ് അതന്നെ വരൊള്ളൂ അത് പിന്നെ കൊറെ എടങ്ങാറായിട്ട് താക്കിട്ടൊന്നും കാര്യല്ല. അത്രയൊള്ളൂ ഇഞ് അടക്കളപ്പണി ഇഞ്ഞൊന്നുല്ല ലേ
ഇല്ല അഹ് അഹ്